ഹലോ കേ വ ഞാനെ നമ്മുടെ ട്രിപ്പിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വിളിച്ചതാ
ആ പറഞ്ഞോ
അടുത്ത മാസത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്താല എല്ലാവർക്കും ഓക്കെ ആണാ
അടുത്ത മാസംആ ഓക്കെ അല്ലേ എവിടെ സ്ഥലം
നമ്മ സിംഗപ്പൂര് പോവാന്ന് പറഞ്ഞപ്പ കൊറെ പേര് പറഞ്ഞ് മലേഷ്യ പോകാം അല്ലെങ്കിൽ ഇൻന്തോനേഷ്യ പോകന്നൊക്കെ സിംഗപ്പൂര് പോയാൽ കൊള്ളാം എന്നാണ് എല്ലാരും പറയണത് സിംഗപ്പൂർ തന്നെ ഫിക്സ് ചെയ്യട്ടേ
ആഹ് അവിടെയെങ്കി അവിടെ നോക്ക്
ആ നിങ്ങ നീ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് സിംഗപ്പൂർ അങ്ങനെയൊക്കെ അടുത്ത മാസം പാക്കേജിണ്ട് ആ ഞാന് നമ്മടെ അവിടെ കസിൻ ഇണ്ട് അപ്പൊ പുള്ളിക്കാരിടെ ആ ചേട്ടൻ ഇങ്ങനെ നമ്മുടെ ട്രാവൽ ഏജൻസി നടത്ത അപ്പൊ അവര് പറഞ്ഞത് ഇപ്പൊ സിംഗപ്പൂര് പോണത് നല്ലതായിരിക്കും തോന്ന്
ആഹ് ഇപ്പത്തെ ക്ലൈമറ്റ് ഇത
അത് ഇന്തോനേഷ്യ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ കേരളം പോലെ തന്നെ വലിയ പ്രസങ്ങളൊന്നും ഇല്ലാന്ന പറയണ അപ്പൊ വെറൈറ്റി ആയിട്ട് സിംഗപ്പൂര് അല്ലെങ്കിൽ മലേഷ്യൽ പോകുന്ന അവര് പറയണത് ഏതാ നിങ്ങക്കിഷ്ടം
സിംഗപ്പൂർ പോവാ അതല്ലേ നല്ലത്
ആഹ് സിംഗപ്പൂര് പോവാ അപ്പൊ പാക്കേജിന് എത്രയാന്ന് അറിയോ നാല്പത്തയ്യായിരം തുടങ്ങി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് ഒരു വ്യക്തിക്ക്
ആഹ്
ആഹ് അപ്പൊ ഏഴു ദിവസത്തേക്കാണ്
ആണല്ലേ
ആഹ് അപ്പൊ അത് ലാഭായിട്ട് എനിക്ക് തോന്നി
ആഹ് നോക്കാം അവരോട് ആഹ് അത് കൊഴപ്പില്ല അതൊക്കെ
ആഹ് അപ്പൊ ഇല്ലേ ഇത് നമ്മള് എന്താ അധികം ഡ്രസ്സ് എടുക്കണിണ്ടാ എങ്ങനെയാണ്
ഡ്രെസ്സ് അധികം എടുക്കണോ
എന്നാല് ഞാൻ അത് കൊടുക്കണില്ല കാരണം അവിടെ ചെന്നിട്ട് നമക്ക് മേടിക്കാല്ലോ
ആഹ് അവിടെ പോയി കഴിഞ്ഞാ മേടിക്കാല്ലോ
പിന്നെ അവരോട് പറയണം നമുക്ക് എക്സ്ട്രാ എന്താ മറ്റേ നമ്മള് ലഗേജിന്റെ പൈസ എന്തായാലും അങ്ങട്ട് പോമ്പോ കുഴപ്പില്ല കാരണം തിരിച്ച് നമ്മള് ഒരുപാട് സാധനങ്ങളൊ ച്ചിട്ടാണല്ലൊ വന്നത്
ഓഹ്
ആ അപ്പ ഫ്ലൈറ്റില് മറ്റേ ലഗേജിന്റെ വെയിറ്റ് റ്റ് കൂടിയ പ്രശ്നാവോ അപ്പൊ അത് അവരോട് ചോദിക്കാലേ അതിനെന്താ എക്സ്ട്രാ പൈസ അടക്കണന്ന് തോന്നണ്
അത് ആ ഇന്ന ഇത്ര കിലോന്നല്ലേ ഉള്ളത് അയിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല്ലല്ലോ
ആ പിന്നെ അറിയാലോ നമ്മള് ഇവിടുന്ന് ഏജൻസി കൊണ്ട് പോകും ഫ്ലൈറ്റേ കേറ്റി വിടും അവിടെ ചെന്ന് കഴിയുമ്പോ അവരുടെ ആൾ ഇണ്ടാവന്ന് ആ അപ്പൊ റൂമും ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂ ആണ് പിന്നെ ഫുഡും ക്കെ ബൊഫേ ആണെന്ന് അപ്പോഴും കുഴപ്പുല്ല്യല്ലോ നമുക്ക് ഇഷ്ടള്ളരെ ഉണ്ടാവും ഫുൾ ടൈം ഫുഡ് ഉണ്ടാവും ആഹ് കൊഴപ്പില്ലല്ലോ ഏഴുസം അടിച്ചു പൊളിക്കാം
അതെ
ആ പിന്നെ വേറെ ആരെങ്കിലും വെര്ണ്ടാന്ന് ചോയിച്ചു നോക്ക് നിന്റെ പരിചയത്തില്
ആഹ് ചോയ്ചോക്കാം
നമ്മള് ഗേൾസ് മാത്രംട്ടോ വേറെ ആരുല്ല ഫാമിലി കൊണ്ടുരണ്ട ആഹ് ഗേൾസ് മാത്രം പോക
ആഹ് ചോയ്ച്ചോക്കട്ടെ
അതെ പിന്നെ വേറെ പാക്കേജ് ഒക്കെ ഇണ്ടിട്ടൊ ഞാൻ സിംഗപ്പൂര്ന്ന് പറഞ്ഞോളൂ നിങ്ങക്ക് വേറെ എവിടേലും എന്തേലും ഓഫ ഓപ്ഷനുകളുണ്ടോ വേറെ ഏതേലും സ്ഥലത്ത് പോവാനോ
വേറെ യാ അങ്ങനെയില്ല. സിംഗപ്പൂരല്ലേ ഉള്ളത് എന്തോ ഒരു മറ്റേ ഒരു ഇതുപോൽത്ത
എന്ത് ന്ന? ഹലോ
ആഹ് അതെ. റേഞ്ച് പോയതാ
ആഹ് റേഞ്ച് പോയതാ ഹാ. ആഹ് അപ്പം നോക്ക് ഞാൻ നോക്കിയിട്ട് സിങ്കപ്പൂരാണ് നല്ലത് ട്ടോ. നിങ്ങള് മലേഷ്യ മലേഷ്യേനെ വെച്ച് നോ ക്കുമ്പം എനിക്ക് സിംഗപ്പൂർ ഇച്ചിരൂടെ നല്ലാന്ന് എനിക്ക് തോന്നണ്. നമ്മ ആദ്യായിട്ടാണല്ലോ പോണത്, ആഹ് പിന്നെ ഈ ഞാൻ ട്രാവൽ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാട്ടാ. നിങ്ങ നിനക്ക് പരിചയള്ളാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക് ക്ക്. എന്താറിയോ അത് ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ ഒന്നും അറിയണ്ട. നമ്മളൊന്നും അറിയണ്ട അവര് തന്നെ എല്ലാം ചെയ്തോളും. അപ്പം നമ് പൈസ കൊടു ത്താ മതിയല്ല അന്നാലും എല്ലാം നമുക്ക് ഇവിടുന്നേ എല്ലാം റൂമും കാര്യങ്ങളൊക്കെ ഇട്ത്തിട്ട് പോണതായിരിക്കും നല്ലത്.
ആഹ്
ആഹ് അവര് പുതിയതായിട്ട് തൊടങ്ങിയതാ. അപ്പൊ അവർക്ക് ഒരു സഹായം ആവോല്ലോ നമ്മളങ്ങനെ ചെയ്യുമ്പം
അതെ
ആഹ് ഞാൻ ഇതിന്റെ പോസ്റ്റർ ഒക്കെ തരാ അപ്പൊ സ്റ്റാറ്റസ് ഇട്ടാ മതി
ആഹ്
ആഹ് പരിചയല്ലൊ ആഹ് പരിചയള്ളോർക്കൊക്കെ അയച്ചു കൊടുക്ക് ആഹ് പോണോര് പോട്ടെ ഈ പുതിയതായോണ്ട് ഇപ്പ പൈസക്ക് കൊറവാക്കലിലാണ് അവർ തര്നത്.
ആണോ
ആഹ്. പിന്നെ എന്തൊക്കെണ്ട് വെക്കേഷൻ ട്രി പ്പൊന്നും പോയിലേ?
ഇല്ല ഒരട്ത്തൊന്നും ഇല്ല
ആണോ, മ് ഹാ ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി പനിയൊക്കെ അടിച്ചു വന്നിരിക്ക്ണേ ണ്. ഇപ്പ എല്ലാടത്തും ഭയങ്കര അസുഖല്ലേ?
ആണ് പനിയാണ് ഇപ്പ എല്ലാടത്തും,
ആഹ് അതെ ആഹ് വൈറൽ ഫീവറ് ഞങ്ങക്ക് വൈറൽ ഫീവറ് വന്ന് ഭയങ്കര പനിയാണ്, അന്നട്ട് അഞ്ചൂസ് സം കിടന്ന കെടപ്പായി പോയി മരുന്നും ബ്ലഡ്ഡോക്കെ ടെസ്റ്റ് ചെയ്തേണ്ടി വന്ന്. അപ്പഴാ പറഞ്ഞേ വൈറൽ ഫീവറാണെന്ന്
ആണൊ
ആഹ് പിന്നെ ഇപ്പ പുതിയ കൊറെ വൈറസൊക്കെ ഇന്നലെ ഹാൻഡ വൈറസൊ ഈ എലീന്ന് വരുന്നതാണ് ആഹ് എലി എലികളിൽ നിന്ന് വരുന്ന ആന്ന് വൈറസ് ഷിപ്പിലുള്ളവർക്കൊക്കെ കൂടുതലും ആഹ് അതെ ബേ പ്പ നോക്കണട്ടോ എല്ലാരും ഈ എലി നമ്മടെ വീട്ടിലൊക്കെ എന്റെ വീട്ടിലും എലി ഉണ്ട്ട്ടാ അത് അടുക്കളയില് ഭക്ഷണം പാകം ചെയ്യണോണ്ടേ ഇതുങ്ങള് ആഹ് അവട വരും പ റ്റ് ഈ എലീനെ പിടിക്കാനുള്ള ബുക്കൊക്കെ ഉണ്ട് പക്ഷെ അത് വെച്ചിട്ടും കാര്യല്ല ആ ബുക്കുംകൊണ്ട് എലി പോകും.
ന്നാ
ആഹ് അപ്പം ഞാനിങ്ങനെ മറ്റേ യൂട്യൂബില് കുറെ ടിപ്പൊക്കെ നോക്കും വല്ലതും അറിയോ എലിപ്പട്ടി അല്ലാണ്ട്
എനിക്കറിയില്ല കാരണം നമ്മടെ കയ്യില് അധികം വരാറൊന്നു ഇല്ല
ആഹ് അതല്ല ഞങ്ങക്ക് ഇവടെ എലിയുണ്ട് അപ്പ ഈ എലിപ്പെട്ടി ഇത് ജീവനോടെ പിടിച്ചിട്ട് ഇതിന ഏഹ് കൊന്ന് കളയാ അത് സങ്കടാണ് മറ്റേതാകുമ്പം കുഴപ്പല്ലല്ലൊ വെഷം വെ ക്കാനും പറ്റൂല എവിടെലൊക്കെ ചത്ത് കിടന്നാ നമ്മളറിയൂല
അറിയൂല
ആഹ് അതെ അപ്പൊ അതുകൊണ്ട് അങ്ങന ഈ യൂട്യൂബിൽ കുറെ ടിപ്പൊക്കെ കാണാ ചിലതൊക്കെ കോമഡിയാണ് ട്ടാ. ഇനി നീല കളറില് വെള്ളം കല ഈ കുപ്പിയോക്കാനൊക്ക പറയും അതെന്തിനാ അങ്ങനെ ചെയ്യ്ണ ആഹ് പട്ടിയല്ല എലിയും വരൂല അങ്ങനെ ചെയ്താ
ആഹ്
ആഹ് പിന്നെന്താണ് ഒരൂ ആയുർവേദ ചെടീണ്ട് എന്ത പറയാ എരിക്ക് അതിന്റെ ഇല വെച്ചാല് എലി വരൂലന്ന് അന്നിട്ട് ലാസ്റ്റ് ഞാൻ വീ ട്ടീന്ന് കൊറ്ച്ച് എല പറ്ച്ചോണ്ട് വന്ന് അവിടെ ഇണ്ട് അവിടൊരു പറമ്പ്ണ്ട് അന്നിട്ട് അതൊക്കെ ഒക്കെ വെച്ചു നോക്കി പഷേ എലിക്ക് അതൊന്നും വിഷയൊല്ല എലി സാധാര്ണ പോലെ വര്ണ്ണ്ട് ആഹ് പിന്നൊരു പൂച്ചനെ വളർത്തിയാ
അത് നല്ലതാ
ആഹ് പൂച്ചേനെ ഒരെണ്ണം വളത്ത് നിങ്ങളെ അറിവില്ലല്ലെ കിട്ടാനുണ്ടൊ പൂച്ചേനെ
പൂച്ചേനെ എങ്ങൻത്തെ പൂച്ച നാടൻ പൂച്ചെ അല്ലെങ്കി
ആ നാടൻപൂച്ച മതി മറ്റേ പ്പൂച്ചക്കൊക്കെ വിലേണ്ടല്ലോ
ആഹ്
ആഹ് അതാ കൊച്ചിനു ഇവടെ പൂച്ചനെ ഇഷ്ടവാണ് ആഹ്
നോക്കട്ടെ ഇപ്പ എല്ലാട്ത്തും പൂച്ച
ആ ഞങ്ങള് ഇവടേ ഇന്റെ ഹസ്ബന്റിന്റെ കൂട്ടുകാരന് പൂച്ചടെ ഇങ്ങന കച്ചോടണ്ട് പക്ഷെ അതിന് മറ്റെ അതിനെ പോലെ നോക്കണം ഭയങ്കരമായിട്ടും അതിന്റെ ഷാംമ്പൂ ഒക്കെ ഇട്ട് കുളിപ്പിക്കണം അഹ് അപ്പൊ എന്താ മറ്റെ പൂച്ച നാടൻ പൂച്ചെനെ കൊഴപ്പല്ല നമുക്ക് ചോറാ നമ്മള് നമ്മള് കഴിക്കുന്ന ഫുഡൊക്കെ അതിന് കൊടുക്കാ മറ്റേതിന് വേറെ സെപ്പറേറ്റ് ഫുഡ് ഒക്കെ കൊടുക്കണം
ആഹ് അയ്നൊക്കെ ഒരുപാട് കാശാവും
ആഹ് അതിന് ഒരുപാട് പൈസയാവും അപ്പൊ അതുകൊണ്ട് അതിനെ വേണ്ട പിന്നെ അതുവല്ല അത് അകത്ത് നമ്മൾ മ മക്കളെ നോക്കണപോലെ നോക്കണം പിന്നെ എവിടെങ്കിലും പോകാനൊന്നും പറ്റ
പോവാൻ പറ്റില്ല ആഹ്
ആഹ് ഇത്ങ്ങൾ ഒള്ളോണ്ട് മറ്റേതാവുമ്പോ ഇങ്ങനെ നാട്ടിൽ നടക്കണ പൂച്ചയാണല്ലോ ഒരുവസ ഇല്ലെങ്കിലും അടുത്ത വീട്ടിലാണെങ്കില് നമു ച്ചിട്ട് പോകാം ഭക്ഷണം കൊടുക്കാനായിട്ട് ആഹ് അപ്പൊ അതോണ്ടിപ്പ രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഒരു പൂച്ചേനെ വേടിക്കാം കാരണം നമ്മ ഈ ഇപ്പ കൊണ്ട് വന്നാല് പോണ സമയ ഇത് നോക്കാനാരെങ്കിലും വേണ്ടേ രാ ഞമ്മേ ട്രിപ്പിന് പോണ സമയത്ത് പുള്ളിയും ഉച്ച കഴി വീട്ടിലോട്ട് പോവും പുള്ളീടെ വീട്ടിലോട്ട് പോവും ആഹ് -ആഹ് അപ്പൊ പിന്നാ ആരും ഇണ്ടാവോലൊ പൂച്ചേനെ നോക്കാൻ
ങ്ങാ
നെയ്സാറിന്റെ വീട്ടില്ണ്ടാ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടൊ
ഒരു പട്ടിയ്ണ്ട്
ആണല്ലേ ഇതീന്നൊന്ന് ഇങ്ങനാ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണൊ
അല്ലല്ലല്ല പൈസ കൊടുത്ത് വേടിച്ചയല്ല
ആഹ് ഇത് റോട്ടീന്ന് കിട്ടിയാ
ഇല്ല അത് ചേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടീന്നാ
ആണാ
ആഹ്
അപ്പ അതിനാ വലിയ പട്ടിയാ അപ്പൊ വലുതായപ്പഴേ കൊണ്ടുവന്നാ
ഇല്ല കുഞ്ഞതായപ്പ ചെറുപ്പത്തി തന്നെ കൊണ്ടുവന്നാ
അഹ് ഹ ഹ ഇപ്പഴും ഉണ്ട അത്
ഇപ്പളൂണ്ട്
ആഹാ അതെങ്ങനെയാ തനിയെ പൊറത്തൊക്കെ നടക്കുവോ അല്ലെങ്കിൽ കെട്ടിയിട്ട് കൂടിന്റെകത്താണോ വളർത്തണെ
ഇല്ല കൂട്ടിലല്ല ഇങ്ങനെ വാതിക്കേൽ കെട്ടിയിടുവാരുന്നു വീടിന്റെ വാതിക്കെ
ആഹ് എന്റെ വീട്ടില് ഒണ്ടൊരു പട്ടി പക്ഷെ അതിനെ കെട്ടിയൊന്നും ഇടൂല പക്ഷെ അത് വീട്ടി തന്നെ എപ്പഴും കുളിപ്പിച്ച് വൃത്തിയായിട്ടൊക്കെ നടത്തണ എന്നാലും അവള് വീട്ടിലൊരംഗത്തിനെ പോലെ നടക്കണത് അപ്പ നമ്മൾ ആരെങ്കിലും ഒറ്റക്കൊക്കെ ഉണ്ടെങ്കിലിണ്ടല്ലാ കട്ടിലിന്റെ താഴെ വന്ന് കെടക്കും വ അത് ഭയങ്കര സ്നേഹ നമ്മള് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ അത്
നാം അവിടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആരെയും അകത്തേക്ക് കേറ്റൂല ആഹ് പരിസരത്ത് പോലും കേറ്റൂല
ആഹ് നല്ല കാര്യാണ് അത് കാരണം നമ്മളൊക്കെ ഒറ്റക്കൊക്കെ നിക്കുമ്പോ ആരെങ്കിലൊരു കൂട്ടൊക്കെ വേണ്ടേ
ആഹ് അതുകൊണ്ട് എനിക്ക് പട്ടി പൂച്ചകളോടൊക്കെ ഭയങ്കര ഇഷ്ടാണ്
ആഹ്
ആഹ് നല്ലയാണല്ല അപ്പൊ എന്റെ വീട്ടിലുണ്ടാ ആഹ് പട്ടി ഇവിടെ ഇവിടെ പട്ടീനെ കൊണ്ടരല് ഇഷ്ടവില്ല പുള്ളിക്ക് പൂ ച്ചായി കൊഴപ്പ ഇല്ലാന്ന് പറഞ്ഞ് ആഹ് പട്ടീനോട് വലിയ താല്പര്യം പക്ഷേ എനിക്ക് പട്ടീനെ ആണ്ട്ടോ ഇഷ്ടം അത് ഭയങ്കര സ്നേഹ ഒള്ളതാണ്
അതെ
ആഹ് പിന്നെ പു പുള്ളിക്ക് പട്ടിയെ ഇഷ്ടവാന്ന് പറഞ്ഞാല് മറ്റേ ഒരു വല്ലിയ പട്ടിയില്ലേ എന്താ റോട്ട് വീലറോ
ആഹ് റോട്ട്
ആഹ് അതിനെ വാങ്ങണം പണ്ട് കൊച്ചിനെ വേണ്ടി അതായത് കൊച്ചിനെ സുരക്ഷിതവാ ക്കാൻ വേണ്ടീട്ട് അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്യണംന്നൊക്കെ ആഗ്രഹവുണ്ട്
ആഹ് അതെ ഇപ്പ അത്യാവശ്യം പല്ലണ്ടാവും
ആഹ് അപ്പൊ അതിനെ സംരക്ഷിക്കും കൊച്ചിനെ സംരക്ഷിക്കും പക്ഷെ വേറെ ആരുടെ എടുത്തും എണങ്ങൂല ഒ ഒരാളുടെ എടുത്തേ എണങ്ങോളൂ ആഹ് അങ്ങനൊക്കെ പറഞ്ഞു അപ്പ ഞാനോർത്തു ഇനി ഉപദ്രവിക്കോ നമ്മള് കൊച്ചിനെ എന്തേലൊക്കെ ചീത്തപറയൊക്കെ ചെയുമ്പോ ഈ പട്ടിയെങ്ങാനും ഉപദ്രവിച്ചാലോ എനിക്ക് അങ്ങനെ ഒള്ള പ കുട്ടികളൊക്കെ പേടിയ ഭയങ്കര അഗ്രസീവ് ആന്ന് ആഹ് പട്ടി അപ്പഹ് ആഹ് അപ്പ ആഹ് എനിക്ക് പേടിയാണ് എ ഇതാ അത് വല്ല കടിക്കൊക്കെ ചെയ്തെന്തിയ്യ അതുകൊണ്ട് പട്ടീനേ ഞാ പറഞ്ഞു ആഹ് പട്ടി വേണ്ടാ ഒര് സാധാ പട്ടി ട്ടിയാണെങ്കി സാധാ പട്ടി പുള്ളിക്കും താല്പര്യം
ആഹ് സാധാ പട്ടിയ ആലോയ്ച്ചോക്കാണെങ്കി സാധാ പട്ടിയ നല്ലത്
ആഹ് ശരിയ എനിക്ക് സാധാ പട്ടിനെ ഇഷ്ടം അവരല്ല ആഹ് സ്നേഹവുള്ള നമ്മടെ നാട്ടി പട്ടികളാണ്
അതൊക്കെയാണ് നല്ലത് ഇത് മറ്റേ നാം മേടി കിണയക്ക്‌ ചില പറയാൻ പറ്റില്ല വല്ല കടിച്ചേന്നാ തീർന്നു
അതെ അപ്പൊ ഞാന് ഇതിന്റെ ഇതയച്ച അഹ് സ്റ്റാറ്റസ്ട്ട്ടോ പുതിയ നല്ല ഏജൻസിയാ അപ്പൊ അവരെയൊന്ന് സപ്പോർട്ട്യ്യ് അപ്പൊ അടുത്ത മാസത്തേക്ക് ഫിക്സീയ്യാലോ ഡേറ്റ് ഞാൻ പറയാ എപ്പഴാ ഡേറ്റ് കിട്ടണേന്ന് ഞാൻ മെസ്സേജ് ഇടാ ഗ്രൂപ്പില്
ആഹ്
ആഹ് ന്നാ ശരി നടക്കട്ടെ
ആഹ് ശരി